ഹലോ ഹലോ
ഹലോ കേക്കണില്ലേ
ആ കേക്കണ്ട്
ആ ആ
ഉ
പിന്നെ ഫുഡ്ണ്ടാക്കിയ കൊണ്ടിരിക്കുക
ഉച്ചക കൊറച്ച് കൊറവ ചോറ് കൊറച്ച് കൊറവാണ് ഉണ്ടാക്കാ കരുതി
എങ്ങനെ
ഹോബീസ് എന്തൊക്കെ
മോൾടെ പടുത്തൊക്കെ കഴിഞ്ഞോ ഓ ബച്ച പ്രസ് പ്രത്യേകിച്ച് ഹോബി മക്കളുടെയോ ഹോബി പറഞ്ഞാല് ഫുഡ് ഇണ്ടാക്കി കളിച്ച ഇതൊക്കെ തന്നെ
ഉം വായനൊന്നും ഇല്ലേ
വായൊക്കെ ഉണ്ട് ഇന്ന് കൊറച്ച മുമ്പ് ഇപ്പൊ അങ
എന്റെ
ചെറുതായിട്ടൊക്കെ എന്തേലക്കെ കിട്ട കിട്ടിയ വായിച്ചും അല്ല അതെ കൂടുതലും
ഉം ഉം ട്രെ
പിന്നെ ഇപ്പോ ഫോണിലെ പിന്നെ ഇണ്ടല്ലോ എല്ലാം അങ്ങനെ
മഴ ഉണ്ടാ അവിടെ ഹലോ
അവിടെ ആർക്കെ വീട്ടിലുള്ളവർ ആരൊക്കെ
ആ വീട്ടില് തറവാട്ടിലാ എല്ലാരൊക്കെ ഇണ്ട്
രാവിലെ ആഹ് ആഹ് ഇതോ ഇത മഴലാ
നല്ല റേഞ്ച്‌ പ്രശ്നം ഇണ്ട്ചെ ആഹ് കേൾക്കണില്ലേ ചിലതൊന്നും
അഹ് ഫോൺ ആദ്യം കൊണ്ടോയി റെഡിയാകണം ന്നിട്ട് തുടങ്ങണം
എ അയ് ശരി ഉം
ഫോണ് എന്താ പ്രശ്നം അറിയില്ല പുതിയ ഫോണാണ് ഇനിപ്പോ സിമ്മിന് വല്ല പ്രശ്നോടെന്താ എന്താന്ന് കൊണ്ടുപോയി നോക്കണം
ഉം ഉം
ആര് വിളിച്ചാലും ഇങ്ങനെ പറയും ഇങ്ങനെ കേക്കിണില്ല കേക്കിണില്ലാ
ആഹ് റേഞ്ച് പ്രശ്നം ഉണ്ടായിരിക്കോ
ആഹ് അതെ അങ്ങനെ ആ ഹസ്ബൻറിന്റെ വീട്ടില്
ഉം
ആഹ് തറവാട്ടിലെനെയേണ് ഇവിടെ തറവാടാണ് പക്ഷേ ഞങ്ങന്നെ ഉള്ളൂ ലാസ്റ്റ് ആണ് ഞങ്ങള് ചെറിയ മകരം
അത് ശരി ഉം
പിന്നെ അമ്മായിമ്മണ്ടേ അമ്മൂഷാക മരിച്ചി പോയി
യാത്ര ചെയ്യാറില്ല പൊറത്തു പോകണ ഇഷ്ട്ടാ യാത്രയൊക്കെ
യാത്ര പോണ്ക്കെ നല്ല പോ പെരീക്കോ അല്ലെങ്കി വേറെങ്ങട്ടേലൊക്കെ അങ്ങനെ റ്റൂറായിട്ടൊന്നും അങ്ങനെ കൂടുതലൊന്നും പോവലില്ല. ഉം.
ഉം വല്ലാണ്ട് ദൂരൊക്കൊന്നും പോവില്ലാക്കാരം ല്ലേ?
ഇല്ല അങ്ങനെ വല്ലാതെ ഉം ഉം ഉം.
ഉം ഹസ്ബൻന്റ് എവ്ടെ? വീട്ടില് ഇവടെ നാട്ടില്ണ്ടോ ഉം. ഉം ഉം.
പിന്നെ എന്താ കൂട്ടാനൊക്കെ?
ചിക്കൻ ക്കറിയാ.
ചിക്കൻ കറി കറി സദാ ചോർലെ?
ഉം ഉം.
ഫുഡ് ഒക്കെ നല്ലോണ്ണം വെച്ച്ണ്ടാക്കോ എല്ലാതും ഉണ്ടാക്കാനൊക്കെ അറിയോ? കുക്കിങ് അവ്ടെ അട്പ്പത്താണ് ഞാനിപ്പോ ങ്ങട് പൊർ റെയ്ഞ്ച് ഇല്ലായ്‌റ്റെ പൊർ
ആഹ പൊർ പൊർത്ത്ന്നായിരിക്കും സംസാരല്ലേ?
ആഹ് ആഹ് ആഹ്. ഫുഡ് ആടെ അട് ചിക്കന് അട്പ്പത്ത്ണ്ട്.
ഏഹ് എത്ര കുട്ട്യാളാ ള്ളേ?
മൂന്ന് കുട്ട്യാൾ ണ്ട്. വൽത് പത്താം ക്ലാസില് എത്തിക്ക്ണ്.
ഉം
രണ്ടാമത്തെ ആഹ് സമയം അഞ്ച മിനിട്ട് ആയിട്ടള്ളൂല്ലേ
ഉം
അവിടെ വേറെരക്കെയ അമ്മയിമ്മയും അമ്മോശക്കിം ങ്ങനെയൊക്കെ ഉണ്ടോ
അമ്മയിമ്മണ്ട് അമ്മോശൻല്ല
ആഹ് ആഹ് എളച്ചന്മാരൊക്കെ ഉണ്ടോ ആഹ് ആഹ്
ചെലദോന്നും വെക്തായി ക്ലിയർ അവണില്ല റേഞ്ച് പ്രശ്ന ആയിരിക്കു വോ സ്റ്റക്കായി പോവുണ്ട്
ആഹ് ആഹ് എന്തേലും വർക്ക് ചെയ്യുന്നുണ്ടോ
വർക് ചെയന്നില്ല
ആഹ് ആഹ്
അവിടെ ചെയ്ണ്ട ആഹ് അ പൊറത്തോയി ചെയ്യാൻ ടൈമില്ലല്ലേ
ഉം ഉം അയിനൊന്നും ടൈമില്ല ഇ മൂന്ന് മക്കള നോക്കല കുടിം പണിം
കായതുകൊണ്ട എല്ലാം ശ്രദ്ധിക്കണല്ലേ ഉം പത്താം ക്ലാസ് ആയതൊണ്ടല്ല ശ്രദ്ധിക്കണല്ലല്ലേ കുട്ടികളൊക്കെ മറ്റേ കുട്ടികളൊക്കെ എത്ര ക്ലാസ് ല
ഇപ്പ എക്ക്റ കാതക്ക്
മ്
മറ്റ ഇത് രണ്ടാമത്തെ ആറാം ക്ലാസ്സിൽ ചെറിയ യൂ കെ ജി അതെ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസള്ളു പത്താം ക്ലാസ് അങ്ങനെ കല്യാ
ഉം ഉം ഉം
പ്ലസ് ടു ഇല്ല ഡിഗ്രി ഇല്ല
ഉം മറ്റേ കുട്ടികളൊക്കെ എത്ര ക്ലാസ്സില പഠിക്ക ക്ക്ണ്
യെട്ടാം ക്ലാസിൽ ചെറുത് യു കെ
ഉം
ജി രണ്ട് പെണ്ണും മൂന്നാന്നും ഏ രണ്ട് പെണ്ണും മൂന്നാമത്തേതാണ്
ഉം മൂന്ന് കുട്ടിയാൽ അയിരികുലെ ഉം എക്കെ അടുത്ത് തന്നെയാണ്
യെങ്ങനെ ഏ
എന്റെ വീടൊക്കെ അടുത്ത തന്നെയാണ്
പ്
അവിടെ എന്താ ടി വി കണണ്ടോ ആരെങ്കിലും
അല്ലിയത് ഫോണാണ്
ആ ആ
ഒച്ച കേൾക്കണ്ടാവൂല്ലേ
ആ സ ടി വി യുടെ ഒരു സൗണ്ട് പോലെ
ആ അഹ്
ചോറ് കൂട്ടാനൊക്കെ രാവിലെ ഒരു വെപ്പക്കാറല്ലേ
ഏ ആഹ് പിന്നെ വെക്കും അങ്ങനെ രണ്ട് ഐറ്റത്തിലും ചെയ്യോ ഒറ്റ പ്രവശ്യായിട്ടും ചെയ്യലുണ്ട് രാത്രിയായിട്ടും വെക്കലുണ്ട്
അല്ല ഇനിയിപ്പോ അങ്ങനെ വയസ്സായലക്കെണ്ട അങ്ങനെ ചൂടില്ലത് വാണം അങ്ങനെയൊക്കെണ്ടോ
ആ അങ്ങനൊക്കെ ഇണ്ടാവുമ്പോ അങ്ങനെ ചെയ്യും
ആ ആ
ഭക്ഷണം
വേറെന്താ വിശേഷം അവിടെ മഴ ഉണ്ടോ
ഇവിടെ ഇന്ന് ചെറുതായിട്ടൊക്കെ മഴ പെയ്ത്ക്ക്ണ്
ഇത്ര നേരത്തെ കഴിക്കലുണ്ട് ഞാൻ ഇന്ന് ഇപ്പോ ആ ആ ആ ആ ആ ഞാനീ നേരത്തെ കഴിക്കുന്ന ആളാണ് പറയാ എനിക്ക് രാവിലെ സൈഡിങ് വേണം പന്ത്രണ്ട് മണി ഉള്ളില് പിന്നെ ആറ് ഏഴ് മണി എട്ട് മണിന്റെ മുമ്പായിട്ട്
ഇന്നാല് ശരി
ആ ആ എന്ന ഓക്കെ